കേൾക്ക്ണ്ടോ? അലോ കേക്ക്ണ്ടോ? ആ എന്താ വർത്താനം.
എന്ത് നല്ല വർത്താനം.
ചായ കൊട്ക്കണ സമയം തൊടങ്ങീലേ?
മുന്നേരായില്ലേ?
തായക്കടിയൊക്കെ ഇണ്ടാക്കോ ഹലോ
ചായക്ക് ആ ചെല ദിവസങ്ങളില് ചായകടിയൊക്കെ ഇണ്ടാക്കും
കുട്ടിയക്ക് ഏതാ ഇഷ്ടം? ഏത് കടിയ ഇഷ്ടം?
കഴിക്കൊന്നുല്ല ഓന് ബിസ്കറ്റ് റസ്ക്ക് അങ്ങന് തൊക്കെ കഴിക്കൂ.
ആ അങ്ങത്ത ബേക്കറി ഐറ്റംസ് ല്ലെ എന്തേലും ഉണ്ടാക്കാനാ സ്പെഷ്യല് ലൈറ്റേതേലും ഡിഷ് ഇണ്ടാക്കാനറിയോ
അങ്ങനെ ഇണ്ടാക്കാറൊക്കെ ചെയ്യും പക്ഷെ ഞാനിപ്പോങ്ങനെ കൈയിറ്റിരിക്കുന്ന കാരണം മുണ്ടാക്കാറില്ല.
എങ്ങനെ
കൈയ്യ് ഒന്ന് വീണ്പോയി ചതവ്ണ്ട്.
അത് ശെരി നല്ല നല്ല ഇഷ്ടായിട്ട് തോന്നിയിട്ടുള്ള ഭക്ഷണം ഏതാണ്?
ഉം ഞാൻ കൂടുതലും എന്താ ഇണ്ടാക്ക സമൂസ, മുട്ടപപ്സ്, അങ്ങനൊക്കെ ഇണ്ടാക്കും.
ആ മുട്ടപപ്സ് ഒക്കേലെ ഉം സമൂസൊക്കെ സമൂസ അങ്ങനെ പ പച്ചക്കറീന്റെതോ അതോ ചിക്കൻ ഇട്ടിട്ടോ ഏത് ഏതാ
എല്ലാതും ഇണ്ടാക്കും ബീഫ്, ചിക്കന് വെജിറ്റബിള് വെജിറ്റബിളിണ്ടാക്കും പ്പ് അതില് ചിക്കനെ അല്ലെങ്കി ബീഫ് ആഡെയ്യും അങ്ങനെ
ഉം
ഇങ്ങള് ഇണ്ടാക്കറിയില്ലെന്ന്
ആഹ് ഞാൻ ഇണ്ടാക്കല്ണ്ട് സമൂസ ഇണ്ടാക്കും പിന്നെ എന്താ പറയ്യാ കട്‌ലറ്റും ഉണ്ടാക്കും അങ്ങനത്തൊക്കെ ഇണ്ടാക്കും
കട്ലൈറ്റ് അങ്ങനെ ഇണ്ടാക്കാറില്യാ
ഉം കട്‌ലറ്റ് ഞമ്മക്ക് കൊറച്ച് സാധനങ്ങക്ക് ചെലപ്പോ ഉണ്ടല്ലോ ഹാ
അത് കൊറച്ച് പണിയാണ് കൊറച്ച് നേരം ഇരിക്കണല്ലോ.
താണ് ഉം
പിന്നെ സമോസ ന്നല്ല പിന്നെ ഉന്ന ക്കായ ഒക്കെ ഉണ്ടാക്കും
ആ ഉന്നക്കായൊക്കെ ഉണ്ടാക്കൂല്ലേ. ഉന്നക്കായഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല. ഒരു പ്രാവശ്യറ്റകാണ്ട് കഴിഞ്ഞഞനോമ്പിനൊന്ന് വെറുതൊന്ന് പരീക്ഷിചോക്കി
ഊമ്.. നന്നായിലെ അന്ന്ണ്ടാക്കിട്ട്
കുഴപ്പല്ല അന്ന് വെറുതൊന്ന് നോക്കിന്നള്ളൂ എന്നാലും നമക്ക്ആ ഫസ്റ്റ്ത്തെ ട്രപ് ന്ന അങ്ങട്ട് ശരിയാവൂല ല്ലൊ അധികണ്ടാക്കിയൊന്നുല്ല കുറച്ചിങ്ങനെ അതങ്ങനെണ്ട് പഴം വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഇണ്ടാക്കിന്നള്ളു പിന്നെ ഇബ്ടെ നമ്മള ഈ നാട്ടിക്ക് പിന്നെ അതിന അത് അത്രയ്ക്ക് വരുന്നുണ്ട് ഇബിടെ അധികം ഇപ്പോ വരുന്നത് എന്താ പറയാ പൊരിച്ച പത്തിരി അതൊക്കെയാണ് പ്പൊ ചിക്കൻ കറി കുത്ത് നാല് മണിക്കൊക്കെആണെങ്കിലും അങ്ങനെപ്പൊ പിന്നെന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിലും പിന്നെ.. ചെറിയ എന്ത പറയാ ചെറിയ പൊറാട്ട അതേമാതിരി പൊരിച്ച പത്തിരി അതൊക്കെയാണ് ഇപ്പോചായയ്ക്ക് കടിക്ക് വരല് സമോസക്കെ പിന്നെ എന്താ പറയാ നമ്മള
ഇപ്പൊക്കെ മിക്സിയ്തിട്ട് അങ്ങനെ ഒരു റോൾ ആക്കി വരുല്ലോ അങ്ങനൊക്കെ വരുണ്ടാവൂല്ലേ
റോൾ ആക്കിയിട്ടോ പൊറോട്ടയിലോ അങ്ങനൊന്നും വരുന്നഞാൻ ഇവിടെ കണ്ടിട്ടില്ല.. സ്
ഒറാട്ടാ റോള്ന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് അത് ന്നാവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലട്ടോ അങ്ങനെ ഇണ്ടാക്കണന്നുള്ള അ സാധാരണ പൊറാട്ട ഉണ്ടാക്കിയിട്ട് പിന്നെ അയില് നമ്മൾ പിന്നെ ബീഫിന്റെ മസാല അങ്ങനെ അതില് ചേർത്ത്ട്ട് അങ്ങനെങ്ങനാണോ
സമോസ മസാലക്കെ ഉണ്ടാവൂല്ലേ
ആ..
അതൊക്കെ ഇൻക്ലൂഡയും ഇന്നട്ട് ബീഫ് ഫുഡും അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കന് പിന്നെ അങ്ങനെ റോളയ്ത്ട്ട് നമ്മള് ഷവർമ്മ കഴിക്കൂല്ലേ അതേപോലെ കഴിക്കണത്
ആ ആ രീതിയില് കഴിച്ചിട്ടില്ല നമ്മളവിടെ അങ്ങനെ അതില്ല ഇനിപ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയാ യിരിക്കും അയിന് പിന്നെ ഗസ്റ്റ് വന്നമ്മ ശവർമ്മ ർ പുർ പോയി വാങ്ങിക്കൊണ്ടന്നങ്ങനെ കൊടുക്കാണ് ചെയ്യണെ പ്പൊ റെഡിമെയഡാണ് വീട്ടില്ണ്ടാക്കാന് ക്കതിനേക്കാളും കൂടുതല് അങ്ങനെയാണ് ചെയ്യല് പിന്നെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വര്വനമ്മളിവിടെ കാര്യയിട്ട് തിരി ഇറച്ചി പൊറാട്ട ബീഫ് ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുംഒ ക്കെയാണ് സാധാരണ ചായ കടിക്കായിട്ട് കൊടുക്കുക ഊമ്. നാല് മണിന്റെ നേരൊക്കെ ആണെങ്കിൽ പുറത്ത് നിന്ന് ജസ്‌റ്റ് ക്കെ വരികാ ണെങ്കി ട്ടോ
ആ അവിടുത്തൊര് നല്ല ഫുഡ് ഇത് നല്ലംപോലെ കൊടുക്കുഅല്ലെ
ആഹ.. അങ്ങനെഅങ്ങനെ നമ്മളവിടെ ക്കെ ചെയ്യല് പിന്നെ ഉച്ച ഇപ്പൊ രാത്രിയിലൊക്കെ ആണെങ്കിൽ പിന്നേന്നെ നമ്മൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ
പിന്നെ..
പിന്നെന്താ പായസ വെക്കോ
പായസന്നും ഇങ്ങനെക്കറില്ല
ഉം
നിങ്ങള് വെക്കൂലേ ആഹ് കേക്കണില്ലേ
ആഹ് എടയ്ക്ക് പോകണ്ട അൾ ഞാൻ വിചാരിച്ച് റേഞ്ചയിട്ട് പോയന്ന്
ആഹ്
പായസത്തിന്റെ ആണെങ്കില ഇപ്പോ എന്താ പറയാ സേമിയ പായസാണ് പെട്ടെന്ന് ഉണ്ടാകാൻ നല്ലത് അല്ലെങ്കിൽ അടപ്രഥമന്
ഞങ്ങള്ൾ പാക്കറ്റ് നമക്ക് ഇങ്ങനെ കിട്ടുമല്ലോ
ഉം അരിപ്പായസമാണ് കുട്ടികക്കപ്പ ഇഷ്ടം
അല്ല പാക്കറ്റ് പോലെ ഇപ്പോ കിട്ടുവല്ലോ പായസംക്കെ വെക്കാന്
ആഹ് ആഹ് പിന്നെ അതിലന്നല്ല പാല് ജസ്റ്റ് മിക്സ് ചെയ്യാനല്ലേ ഉണ്ടാവുള്ളു ഇവിടെയക്കെന്നെ സാധനങ്ങൾ കൊണ്ടന്നിട്ട്മ്മള് ഉണ്ടാക്കാനാ പറയല് ഇവിടെ വീട്ടില്
ആഹ്
കുട്ടികൾക്ക് ഇഷ്ടം ഇവിടെത്തെ കുട്ടികൾക്ക് ഇഷ്ട പായസാണ്
പായസം
അരിയും ചെറുപയറുപരിപ്പൊക്കെ മിസ് ചെയ്തിട്ട് വെക്കണ പായസുണ്ടല്ലോ.
ഉം
പിന്നെ കേക്ക് ഐറ്റം ഒന്നും പിന്നെ എനിക്കറിയില്ലട്ടോ ഞാ പിന്നെ ഉണ്ടാക്കിോക്കിയിട്ടില്ല അവിടെ ചെയ്യുമോ
ഉം കേക്ക് അങ്ങനെ വീട്ടില ഇണ്ടാക്കല പക്ഷെ ഞൻ പണ്ടൊക്കെ ഉണ്ടാക്കി നു കല്യാണത്തിന്റെ മുന്നൊക്കെ കേക്ക
ഞാൻ അതുവരെ പരീക്ഷിച്ച് നോക്കാത്ത ഒരു ഐറ്റ ആണത്
ആഹ് ഞാന ഈ കു എന്താ കുക്കറല്ലല്ല എന്ത നമ്മളെന്തെങ്കിലും ഉ എന്താ ചറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്തിട്ട്
ഉം
വേറെ സ്ന്തൊക്കെ വെച്ചിട്ടുണ്ടാക്കും
ഓവന് വെച്ചിട്ടില്ലേ
ഇല്ല ഓവന ഇല്ലാതെ ആഹ് വീട്ടിലുള്ള ചട്ടികളൊക്കെ വെച്ചിട്ട
ആഹ് ആഹ് ആഹ് അങ്ങനെ രണ്ട് രണ്ടായിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് ചൂടാക്കി അടിൽ ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ മേലരു കമ്പി വെച്ചിട്ട് അനൊക്കെ അല്ലെ ചൂട് ഡയറക്റ്റ് ആയിട്ട് ചെലവാക്കാൻ വേണ്ടിയിട്ട്
നമ്മളെ ചെമ്പട്ടി ഉണ്ടല്ലോ ചോറും ചെമ്പട്ടിയൊക്കെ അതില് ഒരു തരികനൊക്കെ വെച്ചിട്ട് അതില് പാത്ര വെക്കും എന്നിട്ട് അതില് വെച്ചിട്ട് മൂടി വെക്കും പിന്നെ ആവിൽ ഉണ്ടാക്കണ പോലെ
ഉം കിട്ടലുണ്ടോ അതിന്റെ ഇതൊക്കെ കിട്ടലുണ്ടോ ഓർഡർ കിട്ടലണ്ടോ അപ്പോ
അല്ല ഞാന ഉണ്ടാക്കത നമ്മള് വീട്ടില് ജസ്റ്റ് കഴിക്കാൻ വേണ്ടി ഉണ്ടാവും
ആഹ് അങ്ങനെ ഉണ്ടാക്കുന്നു
അതണ്ടാക്കി കൊടുക്കുന്നുണ്ടങ്കില്
ഉം ഉം
വ ഉണ്ടാക്കും ക്രീമൊക്കെ തേച്ച് നമ്മള് കഴിക്കുന്നല്ലാെ
ആഹ് ആഹ് അത് അല്ലാതെ ചെയ്തു കിട്ടില്ല കേക്കിന്റെ പരിപാടി ബാക്കിയൊക്കെ ചെയ്തുക്കണ് പക്ഷെ കേക്ക് ന്റെത് നമുക്ക് അങ്ങനെ പോയിട്ടില്ല
ഉം
പിന്നെ പിന്നെ പുറത്ത് പുറത്തൊക്കെ പോകുമ്പോളാ പുറത്ത പോവലുണ്ടോ
ആഹ് ഞങ്ങള് പുറത്ത് കഴിക്കാൻ പോകുന്നുണ്ട്
പുറത്തു അങ്ങനത്തെ ഈ ഇ എണ്ണക്കടികള ചിക്കനോ അതേപോലെ ഇറച്ചി പിന്നെതൊ ബിരിയാണി ഏ-
അങ്ങനെയല്ല നമ്മളലോഡാഡ് പ്രൈസ ഒക്കെ ഉണ്ടല്ലോ
ആം
അത് കഴിക്കാന അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ശവർമ്മ അങ്ങനെ ജൂസ് പൊടിക്കണക്കെ ചില ര്
ഉ ആഹ് ചില ദിവസങ്ങള്ൾ സ്ഥിരം പോണതല്ലല്ലോ ഇപ്പഅതൊന്നും
ഉ ചലവന്നല്ല അത്
അങ്ങനെ വൈകേര സമയത്തോ അതോ അങ്ങനെ രാത്രി ഒത്തിരി സമയത്ത് ഒരു സമയത്ത് ഇറങ്ങും കുട്ടികളെ വെക്കേഷൻ ടൈമില
അല്ല എന്റെ മോനാണ് അവന് സ്കൂളിൽ ചേർത്തിട്ട്ന്നില്ലേ ചെറിയ കുട്ടിയാണ്
ആഹ ചെറിയ കുട്ടിയല്ലെ ആ ആ്
അപ്പൊ എന്താ ഹസ്ബൻഡ നാട്ടിലുള്ള ആള് തന്നെയാണ്
നാട്ടിലുള്ള ആളാണല്ലേ
ഷോപ്പിന്ന് വന്നിട്ട് ചില ദിവസങ്ങളൊക്കെ അങ്ങനെ പോയി ഷോപ്പിലാണ്
ആഹ ഷോപ്പില് ആ
അ ഷോപ്പ് ക്ലോസ് ചെയ്ത് വരുല്ലോ
ആഹ അപ്പ പോ കഴിഞ്ഞിട്ട്ങ്ങനെ പോകൂല്ലേ അങ്ങനെ അങ്ങനെ ഇറങ്ങു ന്ന ഏരി- ഏരിയാണോ നിങ്ങളെ ഭാാവൊക്കെ ട്ടി ട്ടി അണ്ണോ അങ്ങനെ ഇറങ്ങോ ആൾക്കാര് അങ്ങന വൈകുന്നരം ഇറങ്ങ ഏരിയാണോ പുറത്തു പോകാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് അവിടെ
ആ ഈ ഭാഗത്തൊക്കെ ഉണ്ട്
പോവലുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് പോവലുണ്ട് പുറത്ത് പോവലുണ്ട് അതൊക്കെ ഇങ്ങനെ രണ്ട് ഫാമിലി ട്രിപ്പക്കെ പോുമോ
ആഹ ട്രിപ്പ് അങ്ങനെ പോകും അതേപോലെ തന്നെ നമ്മള്ന്ത പോവാത്ത ദിവസങ്ങള ഉണ്ടാവല്ലോ അപ്പ അങ്ങനെ ചെറുതായിട്ട് പുൊറത്തൊക്കെ കറങ്ങി വരും
അ അ
അ കു കൊണ് ബണാ
ഏ
പിന്നെ എന്തന്നിട്ട് നിങ്ങള് വിവരം നിങ്ങള് പുറത്തൊക്ക പോ പുൊറത്തക്കെ പോവലല്ലേ
ആഹ് പുറത്തു പോക്കും എപ്പം പോകൂല ഇതേപോലെ തന്നെ എന്തെങ്കലും ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തു പോകും പിന്നെ എന്ത പറയാ ഒരു വെക്കേഷനൊക്കെ നമ്മൾ പുറത്തിറങ്ങിങ്ങെ പോവയുള്ളൂ എന്തെങ്കിലും കുട്ടികളെ കൊണ്ടിട്ടൊക്കെ അങ്ങനെ പോവുള്ളൂ പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാാവകുമ്പോൾ ഒരു ഒഴിവുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ വേഗത്തിലിലൂടെ അങ്ങനെ പോകും കുറച്ച് തെങ്ങ് കുറച്ച് കവങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്ത് അങ്ങനെയൊക്കെകുമ്പോ അതിൻ്റെ പിന്നാടൊക്കെ പോവും ഭർത്താവ് പോകുമ്പോ കൂടെ കൊണ്ടുകും അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കും അങ്ങനത്തെൊക്കെ പരിപാടൊക്കെ പോവല്ലോ അല്ലാതെ പുറത്തു പോകണ എന്നുണ്ടെങ്കിൽ നമ്മ വെക്കേഷന ഒക്കെുമ്പോ ഏപ്രിൽ മെയ്‌ അങ്ങനൊക്കെ
ആ്കൂ കുട്ടികൾക്ക് സ്കൂളൊക്കെ പോട്ടിട്ടാവില്ല
ആ അങ്ങനെയൊക്കെ ആവുമ്പോളേ പോളൂ പിന്നെ പോണംന്നിണ്ടെങ്കിൽ അങ്ങനെന്തങ്കും കുട്ടികൾെ എന്തെങ്കുംക്ക അങ്ങനെ തോാ അേ നമുങ്ങനെ മൊ സ്ഥല നമു എതെകിലും പരിപാിക വണം ബീച്ചക്കെണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക്എന്ടെ കിലും പരിപാടികും വാണം അപ്പ സമയത്ത് പോയി
തന്നെ ഫുഡ് കഴിക്കുന്നൊക്കെ നല്ലത് വീട്ടില് ഫുഡ് തങ്ങെയാണ് വീട്ടില്ത്തെ ഭക്ഷണം കഴ
വീട്ടുന്ന ഫുഡ് തന്നെയാണ് മിക്കവാും ഇവിടെണ്ട അങ്ങന ഉണ്ടാക്കില്ലേ അപൂർവ്വമായിട്ട ബൈചാൻസ്മ്മ അപ്പുറത്തെ കാര്യും വന്നപ്പോ ഇടുകയാണെങ്കിൽ മാത്രം അപ്പ പെട്ടെന്ന് ചിലപ്പോൾപ്പ എപ്പോൾ ഓർഡർ ചെയ്യേണ്ടി വരും അ പിന്നെ നമുക്ക് അങ്ങന നല്ലതെന്ന് തോന്നി കൊടുത്തത്ത് മാത്രമേ അങ്ങനെ കൊണ്ടുവരികയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക തന്നെയാണ് ആഹ് പഠിക്ക ഇപ്പം നമ്മളല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കൂല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ തന്നെയാണ് മാക്സിമം ഉണ്ടാക്കാൻ നോക്കൽ അങ്ങനെ
നമ്മക്ക് എല്ലാ യൂട്യൂബില് കിട്ടുവല്ലോ
ഏഹ്
ഇപ്പൊ എല്ലാ ഫുഡും യൂട്യൂബില ഉണ്ടാക്കാൻ കിട്ടുമല്ലോ
ആഹ് എല്ലാ ഫുഡുണ്ടാക്കാൻ കിട്ടും ചെയ്യും അയിന്റെ എല്ലാ നമ്മള് പിന്നെ നമുക്കതേതും തതിഞ്ഞ് കണ്ടപടടി വെറൈറ്റി ടേസ്റ്റും കണ്ടു പിടിക്കുക അപ്പംത് ചെയ് നോക്കുമ നമക്ക്താണോ കുറച്ച് നല്ലത് തോന്ന്പോൾ പിന്നെ അത പിന്നെ സ്രം പിന്നെ അങ്ങനത്തെ ആക്കും ചിലത് ചിലപ്പോ പക്ഷെ അങ്ങനെ കണ്ടിട്ട് ചിലത് അബദ്ധം പറ്റി പോയതും എനിക്ക് ഉണ്ടായിട്ടുംണ്ട് കുറച്ച കൂടെ നല്ലതാണ് ചിലപ്പോ ചിലവരെ ബീഫ് ബിരിയാണി നല്ലതേക്കാരം പക്ഷെ അയാൾ തീർപ്പ നമ്മൾ അയാള മന്തി തന്നെ ഫോളോ ചെയ്യുമ്പോ മന്തി അത്ര തന്നെ അത് ഉണ്ടാവൂല അങ്ങനെയൊക്കെ ഒരാൾ തന്നെ അങ്ങനെ ഫോൾട്ടുകളൾ എനിക്ക് പറ്റിയ സന്ദർഭം പൊങ്ങും വിസ്‌ല് ആഹ് അല്ല നല്ല യൂ റ്റുബേഴ്‌സ് നല്ല ഷെഫുമാരൊയ്ക്കാരം അപ്പോന്നിട്ട് ഞാൻന്ന്ട്ട് ബിര്‌യേണ്യച്ച് ട്ട് നല്ലതായി പോയി അപ്പോ അതിന്റെന്നെ ഞാനയ്ന്റെ ഇതെച്ചിട്ട് എന്താ പറയാ? മന്തി ഫോളോ ചെയ്തിട്ട് മന്തിൻക്ക് ശരിയായില്ല. അപ്പോ നമ്മൾ അല്ലാതെ നമ്മള് സാധാരണ നമ്മളതിന് വെക്കണതെയ്ന് അയ്ലാറെ നല്ലത് അപ്പൊ അങ്ങനൊക്കെ ചെൽപോ വര്ണ ഫോൾട്ടുകളും ചെൽപ്പോ വര്ലുണ്ട് ഇതൊന്ന് വെച്ച് നോക്കി നമുക്കത് പിന്നെ ശരിയാണ് തോന്നിയിട്ടങ്ങനെ അപ്പളാണത് പിന്നനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയൊള്ളൂ ഏതാ കൊറച്ചും കൂടി നല്ലത് ഏതാ കൊറച്ചും കൂടി നല്ല അങ്ങനൊക്കെ. അങ്ങനെ
ഇന്നെ മോൻ വിളിക്ക്ണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ.
ആഹ് ആഹ് ആ ശരി ന്നാ